ആ എന്തൊക്കെണ്ട് സുഖാന്നോ
ആ സുഖം ചായുടിയൊക്കെ കഴിഞ്ഞോ
ഞാൻ ചായ കുടിക്കാറില്ല അവടെ ചായയൊക്കെ കുടിച്ചോ
ആ കുടിച്ച്
ഉം മഴയൊക്കെ എങ്ങനുണ്ട്
മഴ ഇപ്പം പെയ്യ്ന്നില്ല പക്ഷെ നല്ല കോള് വരുന്നുണ്ട് മിക്കവരും പെയ്യ് വായിരിക്കും
ഓ ഇവിടേം കോളൊക്കെ ഒണ്ട് പെയ്യ് വാരിക്കു ആയിരിക്കും ഉം പിന്നെ ങ്ങള് എവിടേലും യാത്രയൊക്കെ പോന്നുണ്ടോ
ഇല്ലല്ല യാത്രയൊന്നും പോകുന്നില്ല ഇപ്പ വീട്ടി തന്നെ ഇരിക്ക ക്ലാസ്സിന് പോവാത്ത ടൈമിലല്ലെ ആ ഞങ്ങടെ ഇവടെ അമ്പലത്തില് ഒരു ഉത്സവം നടക്കുവ
ഏതമ്പലം
തൊറേൽക്കുന്ന് ന്ന് പറയും അയ്ന്റപ്പറത്ത് ഒരമ്പലത്തില് ഇങ്ങനെ ഉത്സവം നടക്കുവ അപ്പവടെ പോണം ആ അപ്പൊ അവടെ പോണം
ഉം എത്ര ദിവസത്തെ പത്ത് ദിവസത്തെ ഉത്സവാണോ എത്ര ദിവസത്തെ ഉത്സവ പത്തുസത്തെ ആന്നോ
പത്ത് ദിവസത്തെ ഉത്സവ ഇപ്പ ഇന്ന് അഞ്ചാണ്ടായി അപ്പ അവടെ പോയി തൊഴണം ഉം നിങ്ങളവടൊക്കെ ഉത്സവണ്ടോ
ആ ഉണ്ട്ണ്ട്ണ്ട് പരിപാടിയൊക്കെ ഒണ്ട് വടെ
ആ പരിപാടി എല്ലാ ദിവസവും ഉണ്ട് ഗാനമേള ഉണ്ട് നാടകമുണ്ട് എല്ലം പരിപാടി എല്ലാ ദിവസുണ്ട് പിന്നെ ഇനി പത്താം ഉത്സവത്തിന് അന്ന് നല്ല ഗംഭീര വെടിക്കെട്ട് ട്ടൊക്കെ ഉണ്ട് ന്നൊക്കെ കൊടുത്തേക്ക്‌ന്ന് നോട്ടീസിനാത്ത് ആ ഉണ്ടെന്ന് നോട്ടീസിനാത്ത് കൊടുത്തിരിക്ക്‌ന്ന് എന്തുവാന്ന കാണ് ആ കാണും എല്ലാ വർഷവും ഒള്ളതാ ഈ ഉത്സവം എല്ലാട്ത്തും ആ എല്ലാട്ത്തും ഉത്സവം കഴിഞ്ഞിട്ടാ ഇവ്ട്ത്തെ ഉത്സവം നടക്കുന്നത് താമസ് ആ ആ താമസ്ച്ചാ ഇവടെ നടക്കുന്നത്
ഉം ഇപ്പീ ഉത്സവം കൂടെ ആകുമ്പത്തേക്ക് എല്ലാ ഉത്സവങ്ങളും തീരും
ആഹ ആ പിന്നെ രാവ വൈകിട്ട് കടി ഒക്കെ ഉണ്ടാക്കുവോ ചായക്ക്‌ ഒക്കെ
ആ അത് ഒന്നും ഉണ്ടാക്കാറ് ഒന്നും ഇല്ല
ആണോ
മം അവിടെ ഒണ്ടാക്കോ
ഇല്ല ഇല്ല കടേന്ന് ഇങ്ങനെ എന്തേലും പൊരിപ്പൊല്ല് ഒണ്ടേങ്കിൽ മേടിച്ചോണ്ട് വരും അങ്ങനെ ഒക്കെ ഒള്ളൂ അല്ലാതെ ആ ഒണ്ടാക്ക ക്കാലൊന്നുമില്ല ഒണ്ടാക്കാന് ഒന്നും വയ്യ ആഹ ആഹ എന്തുവാ എന്തുവാ പിന്നെ രാത്രിത്തേക്ക്‌ ഒക്കെ എന്തുവാ ഓരോ ആഹാരൊക്കെ വെച്ചാ
രാത്രിൽത്തേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഇതൊക്കെ ഇരു ഒണ്ട് ചോറും കറിയൊക്കെ ഉ അ അവിടെ എന്താ പ്രത്യേകിച്ച് രാത്രി വെല്ല ചപ്പാത്തിയോ കഞ്ഞി അങ്ങനെ എന്തേലും ഉണ്ടാക്കുവോ
ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി വേണം ഇപ്പം രാത്രിയിൽ എല്ലാവർക്കും ചപ്പാത്തി നിർബന്ധം അങ്ങന്ത് അത് കൊണ്ട് ചോദിച്ചതാ ആ ഒണ്ട് ഇവിടെ ഷുഗർ ഒക്കെ ഒള്ളവര് ഒണ്ട്
ഷുഗർ ഒള്ള വയസ്സ്
ആ വയസായ ആൾക്കാര് ഒക്കെ ഒണ്ട് അപ്പ അവർക്ക് എപ്പോഴും ചോറ് പറ്റത്തില്ല അതു കൊണ്ട് അവർക്ക് എപ്പഴും ചപ്പാത്തി ആ രാത്രി വേണം അപ്പ ചപ്പാത്തി എന്തേല് ഒക്കെ ഒണ്ടാക്കും
ഉ ഉണ്ടാക്കുന്നില്ലേ ഇപ്പ സമയം പൊ ഇപ്പോഴേ ഉണ്ടാക്കിയാല് അല്ലേ അതോ വയസ്സായവര് തന്നെ ഒണ്ടാക്കി
ഇന്നേരം ഒന്ന് ഇരുന്നിട്ട് ഒണ്ടാക്കാന്ന് ഒക്കെ വിചാരിച്ചു എല്ലാർക്കും ഒമ്പത് മണി പ പത്തു മണി ആവുമ്പോഴത്തേക്ക് മതി
ആഹ ചപ്പാത്തി മേടിക്കാൻ കിട്ടുവല്ലോ അങ്ങനെ ചെയ്യത്തില്ലേ
ഓ അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ട അല്ല എല്ലാർക്കും കൈ കൊണ്ട് നമ്മള് പരത്തി കൊടുക്കണം എന്നാലെ തിന്നത്തോള് ആ അവർക്ക് കടേലെ ചപ്പാത്തി ഒന്നും ഇഷ്ട പ്പെടത്തില്ല അത് ഒരുമാതിരി ഇല്ലേ പേപ്പർ പോല ഇരിക്കുന്നില്ലേ അവർക്ക്‌ ഒന്നും പിടിക്കത്തില്ല
കൊറെ ചിട്ടകള് ഒക്കെ ഉള്ളവരാ അവര് അല്ലേ
ആ ആന്ന് ആന്ന് അതത് ഒക്കെ അവ അവരുടതായ ഇഷ്ട അല്ലേ പിന്നെ എല്ലാരും വന്ന് സഹായിക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്ത് എല്ലാരും വന്ന് സഹായിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് തീരും പിന്നെ അത് കൊണ്ട് കൊഴപ്പൊന്നും ഇല്ല കറി വെക്കാന് ആയാലും ചപ്പാത്തി പരത്താന് ഒക്കെ ആയാലും ഓരോരുത്തര് വന്ന് സഹായിക്കും
ചപ്പ കഞ്ഞി ഒന്നും കുടിക്കത്തില്ലേ രാ
ആഹ എടക്ക് എടക്ക് കഞ്ഞി കുടിക്കും എടക ചപ്പാത്തി അങ്ങനെ അങ്ങനെ മാറി മാറി ഓരോ ദിവസം മാറി മാറി വെക്കും
ഓ അങ്ങന.
അത് അങ്ങന.
രാത്രിയിലൊക്കെ പണിയാലേ.
ആ രാത്രി കുഴപ്പം എല്ലാരും കൂടെ നിൽക്കുന്ന കൊണ്ടും അത്ര വലിയ പണിയായിട്ടൊന്നും തോന്നാത്തത്തില്ല. അങ്ങനെ നമ്മളങ്ങ് ചെയ്യും. ചെയ്തല്ലേ പറ്റൂ.
ഉം വേറാരും ഇല്ലല്ലോ.
ആഹ ഇനിയിപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ.
ഇനിയിപ്പ ആറര ആയില്ലേ ഇനി എപ്പഴാ ചപ്പാത്തി ഉണ്ടാക്കി
അതിപ്പോ ഉണ്ട് അതിപ്പോ പെട്ടെന്ന് നമ്മൾ എല്ലാരും കൂട
ഉണ്ടാ പുല് ഉണ്ടാക്കിയിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എന്ത് ഇന്ന് ഗാനമേളയാണ്ടുണ്ട്.
ഓഹ്‌
ആഹ അപ്പ അങ്ങനെ ഗാനമേള അപ്പോ ഒമ്പത് ഒമ്പത് മണിയെന്ന് പറയുന്നെങ്കിലും പത്തുമണിയൊക്കെ കഴിയുമല്ലോ.
ആഹ ശരിയാണ്.
ആഹ് അപ്പൊ അപ്പഴത്തേക്ക് പോവാന്ന് വെച്ച്. ഇപ്പോൾ നമ്മുടെ അടുത്ത തൊട്ടടുത് തന്നെ നമുക്ക് നടന്നു പോകന്നെന്നുള്ളേ ഉള്ളൂ.
ഗാന അപ്പൊ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്നില്ലേ.
തൊഴ തൊഴാനായിട്ട് രാവിലെ പോയ യിരുന്നു. വൈകിട്ട് പിന്നെ നമ്മൾ പരിപാടി കാണാൻ വേണ്ടില്ലേ വൈകുന്നേരങ്ങളിൽ പോകുന്ന രാവിലെ കേറ തൊഴാൻ പോകുന്നതാണ്. അങ്ങോണ്ട് ഇനിയിപ്പം തൊഴാനായിട്ട് പോകുന്നില്ല. വൈകിട്ട് പരിപാടി തൊഴാനിട്ട് ഇറങ്ങി ഇവിടുത്തെ ജോലിയെല്ലാം അങ്ങ്മുടങ്ങും
അതുകൊണ്ട് ആഹ് അതുകൊണ്ട് ഇപ്പോ ഞാൻ വിചാരിച്ച് എല്ലാം ഒതുക്കിയിട്ട് പരിപാടി കാണാൻ വേണ്ടി പോവാന്
ആന്ന
ആഹ ആഹ ഇപ്പ എവിടെ വീട്ടിലാണോ.
ആഹ വീട്ടില വീട്ടില. അവിട അവര് നിങ്ങളും വീട്ടില്ലന്നോ.
ആഹ് വീട്ടിലാ പൊറത്ത് ഇ പൊറത്ത് ഇങ്ങനെ ഇരിക്കുന്നു സിറ്റോട്ടിലിരിക്കുന്നു.
ആഹ് വിളക്കൊക്കെ കത്തിച്ചിട്ടൊക്കെ ഇരിക്കുവോന്നോ.
ആഹ വിളക് കത്തിച്ച് ഇവിടെ ഇരിക്കുവായിരുന്നു.. മ്മ്
വണ്ടിയൊക്കെ പോകുന്ന സിറ്റൗട്ടിൽ ആയണോണ്ട വണ്ടി പോകുന്ന സൗണ്ട്.
ആഹ് അവിടെ വണ്ടി പോകുന്ന അത് നമ്മടെ റോഡ് സൈഡില് നമ്മടെ വീടെ. അതൊണ്ട് എപ്പോഴും വണ്ടി പോക്ക് തന്നെ. അകത്തിരുന്നതാണെങ്കി ഫോണിന് റേഞ്ചും കിട്ടത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പ അങ്ങനെ അകത്ത്. ആഹ അങ്ങനെ അകത്തിരിക്കാനും പറ്റത്തില്ല. അപ്പ ഇല്ല വണ്ടി പോകുന്ന കൊണ്ട്. പുറത്തിരിക്കുന്നകൊണ്ട് വണ്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഇപ്പഴും.
മ്മ് ഓക്കെ.
മ്മ് പിന്നെ നിങ്ങള് രാത്രി എന്തുവാ എന്ത് വയ്ക്കും അച്ഛനൊക്കെ വന്നാ.
അച്ഛൻ ജോലി കഴിഞ്ഞ് വരാൻ താമസിക്കും. രാത്രി പത്ത് മണിയൊക്കെ ആകും.
അങ്ങ് ആഹ്.
അവിടെ എല്ലാരും ജോലിക്കൊക്കെ പോയിട്ട് വന്നോ.
ആഹ് എല്ലാരും വന്ന് ഇവിടെ അങ്ങനെ ജോലിക്ക് പോവാന്ന് കേട്ട് ആരും ഇല്ല. ചേട്ടനുള്ളത് ഗൾഫിലായിരുന്നു. ഇപ്പൊ ഗൾഫിന്ന് ഇപ്പം നാട്ടിലുണ്ട്. ആൾ അങ്ങനെ ജോ ഇപ്പം പോന്നൊന്നും ഇല്ല ഇപ്പം നാട്ടി തന്നെ ഉണ്ട് ഇനി അടുത്ത മാസം കേറി പോവത്തേ ഉള്ളൂ. ഉം അതോണ്ട് ജോലി. ക്ക് പോവ്ന്നരാട്ട് അങ്ങനെ ആരും ഇല്ല അത്കൊണ്ട് എല്ലാരും ഉണ്ട്. ആഹ് ഇന്റെ ഇവിടെ എല്ലാരും ഉണ്ടായോണ്ട് നമുക്ക് ഒരു സഹായത്തിനൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്.
ഒറ്റക്കൊന്നും ചെയ്യണ്ടാല്ലോലെ.
ആഹ് ഒറ്റക്കൊന്നും ചെയ്യേണ്ട കാര്യല്ല. അവരും കൂടെ സഹായിച്ച് നമ്മളെ ഹെൽപ്പെയ്തോളും.
അവള് നല്ല കാര്യല്ലേ.
ആഹ്
പലരും ആണുങ്ങക്കൊക്കെ സാധാരണ ആണുങ്ങക്കൊക്കെ ജോലിയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ആളാ
ട്ടി ഇവിടെ അങ്ങനൊന്നും കൊഴപ്പൊന്നുംല്ല അതുകൊണ്ട് നമ്മുക്ക് പ്രശ്ന ഒന്നു ഇല്ല ബാക്കിയുള്ളടത്തൊക്കെ നമ്മളോരോത്തർത്തൊക്കെ പറയുന്ന കേട്ട്ട്ടുണ്ട് അവിടെ ആണുങ്ങളൊന്നും ചെയതി ത്തൊന്നു ഇല്ല പെണ്ണുങ്ങളെന്നെ കഷ്ടപ്പെടൊണോന്ന് പക്ഷേ അമ ക്കെങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടുള്ള കാര്യ അമ്മക്ക് അറിയത്തൂല്ല.
എല്ലാ ജോലിയും ചെയ്യാൻ സഹായിക്കോ?
ആഹ് സഹായി പിന്നെ സഹായിക്കും അതൊക്കെ ചെയ്യും എല്ലാം നമ്മുടെ കൂടെ നിന്ന് ചെയ്ത് തരാനായാലും എല്ലാം. അതിനൊക്കെ ഭയങ്കര ഇഷ്ട്ടാക്ക്.
ഉം കൊഴപ്പൊന്നുല്ലലേ
ഇല്ല ഇല്ല അയ്ന് കൊഴപ്പൊന്നുല്ല. നമ്മുടെ ഓരോ കൂട്ടാരിളൊക്കെ പറയാ അവരെ ഭറത്താക്കന്മാര് ഒന്നും ചെയ്ത് കൊടുക്കത്തില്ല എന്നൊക്കെ പറയും. ഇങ്ങനൊക്കെ പറയും അപ്പഴൊക്കെ നമ്മളത് കേട്ടോണ്ടൊക്കയിരിക്കും.
ആഹ് മിക്കയിടത്തും ആണുങ്ങളൊന്നും ചെയ്യത്തില്ല എല്ലാം പെണ്ണുങ്ങൾ തന്നെയാ.
ആഹ് ന്നാന്ന്.
അമ്മമാര് ചെയ്യുന്ന പണിയാ. മക്കളെ ഒന്നും ചെയ്യിക്കാതെ ഇ
ഉം ഹും.
തിന്ന പാത്രം പോലും കഴികിക്കാതെ വെച്ചോണ്ടിരിക്കും.
ആഹ്
ചെരേര് പിന്നെല്ലാം ചെയ്യിപ്പിക്കും ചെല അമ്മമാരുടെ വിജാരം. എന്റെ പെൺ ആമക്കളൊന്നും ചെയ്യാൻ പാടില്ല എല്ലാം പെൺമക്കളെ ചെയ്യാവുള്ളൂ.
ആഹ് അത് ചെലവരൊക്കെ അങ്ങനെയാണല്ലോ ചെലവരൊക്കെ ചെയ്യിപ്പിക്കു അവർക്ക്. ക്കറിയാം ചെല അതൊക്കെ ശീലാണ് കൊച്ചിലെ തൊട്ട് എല്ലാം ചെയ്ത് ശീലപ്പിച്ച്. ച്ചാലെ വരുന്ന കേർ വന്നു കേറുന്ന പെണ്ണുങ്ങക്ക് കൊഴപ്പ ഇല്ലാതെ ജീവിക്കാൻ പറ്റു.
കുഞ്ഞിലെ മുതലേ എല്ലാ അത് സ്വന്തം കാര്യയിലെങ്കിലും ചെയ്യാൻ. ശീലിപ്പിക്കണം തിന്നുന്ന പാത്ര ആയാലും.
പിന്നെ. അതൊക്കെ ചെയ്യണം ഉം ഉം. പിന്നെ പൊർത്തോട്ടൊന്നും പോവത്തില്ലയോ?
പൊർത്തോട്ടൊക്കെ പോവും ഇപ്പോ മഴയൊക്കെല്ലേ.
മഴയുണ്ടോ ഇപ്പൊ അവ്ടെ മഴയുണ്ടോ?
ഇപ്പ ഇല്ല ഇപ്പം എല്ലാം കൊഴപ്പൊന്നും ഇല്ലായിരിക്കും. രവിലെ പെയ്തേ ഉള്ളൂ അപ്പൊ ഈ. ഓഹ് ഉണ്ട് ഉണ്ട് നല്ല രീതി വെള്ളം ഉണ്ട്.
ആന്നല്ലേ ഇപ്പ എങ്ങനെ വെപ് വെ. ഇപ്പം എല്ല ചെളിയൊക്കെ മൊത്തം ചെളിയൊക്കെ ആയിരിക്കും അല്ലേ?
ആന്ന് ഫ്രെഡ്ല് വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായോണ്ട്. ഫ്രണ്ടി ചെളിയൊക്കാ അല്ലാതെ സൈത്തെക്കെ വശ്. ലേശംമറ്റെ വലിയ രീതിൽ ബുദ്ധിമുട്ടില്ല എന്നാലും.
ഓടയൊന്നും ഇല്ലേ റോഡില്?
ഉണ്ട്ണ്ട് ഓടയൊക്കെണ്ട് എന്നാലും നമ്മുടെ പുമിയെ
ഓ അപ്പവിടുത്തെ വെള്ളം കൊണ് ഇങ്ങോട്ട് വരൂലെ ഉം
അപ്പൊ നമ്മുടെ പുരയിടത്തിലുള്ള വെള്ളം ഓടലോട്ട് ഒഴുകി പോവത്തില്ല
ഉം ചൂടായപ്പോ എല്ലാർക്കും മഴ പെയ് മഴ പെയ്മഴ പെയ് ഇപ്പ മഴ പെയ്തപ്പോ മഴ ഉണ്ട് വയ്യ ന്നാലും ചൂടിന് കു റവൊന്നും ഇല്ല ചൂടൊക്കെയുണ്ട് ആഹ പ്രാർത്ഥിക്കുവായിരുന്നു
തുണിയൊന്നുംഒന്നും ഉണങ്ങാതെ
ആഹത് ചൂടോടത്ത് വയ്യ മഴ ഒരു ദിവസം മഴയില്ലെങ്കിൽ അതനുസരിച്ച് ചൂടും ഉണ്ടത് വേറെ കാര്യം
ആണ
ആഹ ചൂട് എടുത്ത നമ്മള് മഴ പെയ്തപോ ചൂടി ന്ഒരു ശമനം വന്നിട്ടില്ല പിന്നെ മഴയ ആ രീതിയിൽ നിൽക്കുന്നൊണ്ട് ഒന്നും ഇല്ല
മഴയുടെ ഒരു ഇത് ഒരു തണുപ്പ് ചില സമയത്ത് നേരത്തത്തെ അത്രയും ചൂട് ഇല്ലാ ന്നുള്ളൂ
ആആഉ ഉ ഉം ഉം എങ്കിൽ ശരി എന്നാ
ഉം ശരിയാ ന്ന നിങ്ങളുടെ ജോലി നടക്കട്ടെ
ആഹ